ഹലോ ആ കേൾക്കുന്നുണ്ടോടാ
ആ കേക്കാം കേക്കാം എവിടെ മഴയാണോ
മഴ മഴന്നുല്ല
ആചെറിയ സൗണ്ട് കേട്ടപ്പോ മഴ പോലെ തോന്നി
ആ സാനണ്ട ആയിരിക്കും പിന്നെ സം മഴയായതിന്റെ ഒരു നിറമങ്ങ് ഇണ്ട് എനിക്ക് തോന്നേതായിരിക്കും മഴക്കാറൊന്നുല്ല ഈ പറഞ്ഞ പോലെ മഴ പെയ്യുമ്പോൾ മഴ മഴെ തോണുംമ്പോ ഇടക്കൊക്കെ പെയ്യ്ണേള്ളൂ
ഇവിടതെ മഴ പൊടിയ്ണ്ട്
മം ശരി അതെ മഴപെയ്യിണ്ടോ അവിടെ എനിക്ക് തോന്ന് ആല്ല പല സ്ഥലങ്ങളിലും മഴ ചെല്ലടത്ത് പോലെയാണ് ഇടക്ക് മഴ ഇടക്ക് മഴയില്ല
മം
പിന്നെന്താണ് പിന്നെന്താണ് പരിപാടി എന്തെങ്കിലും ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലാ ക്രാഫ്റ്റ് വർക്ക് ക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ
ക്രാഫ്റ്റ് വർക്കൊന്നും ഇപ്പൊ ചെയ്യൻ ഒരു സമയത്തിലല്ല അതായത് അത് കോളേജിലേക്ക് കൊറച്ച് വർക്ക്ണ്ട് അപ്പോ അത് ചെയ്യണം ആ പഠിക്കാൻ തന്നെ
അല്ലേലും വർക്ക് അസൈൻമെന്റ്സ് പോലത്തെ വർക്ക് ഒക്കെണ്ടാവും
ആ പിന്നെന്താ പിന്നെ വീട് വീട്ടില് കല്യാണത്തിനെ കുറിച്ചൊക്കെ ചോദിക്കായിരുന്നുന്ന്
ആ കല്യാണം ഒക്കെ കഴിക്കാറായോ
പക്ഷെ അവരിങ്ങനെ സംസാരിക്കണ്ട് ആ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോ എന്തായാലും താല്പര്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കാരണം പഠിച്ച് കഴിയാൻപോവാണ് ഇനി ജോലിവേണം
ജോലിവേണം പറയൂ
ജോലി വേണം ജോലികിട്ടിയ ഒ ഉടനെ ഒന്നും കല്യാണം ത്തിന് എനിക്ക്താല്പര്യില്ല. കാരണം ജോലികിട്ടിയഒ ഉടനെ നമ്മടെകയ്യിക്ക് കൂടുതൽ പൈസ്യൊന്നും വരൂല്ല. കാരണം നമ്മളൊരു നമ്മളാദ്യമായിട്ടൊരു ജോലിയിലേക്ക്കേറാണ് നമുക്കെന്തായാലും ശമ്പളം വളരെകുറവായിരിക്കും. അല്ലെ അപ്പൊ ഒരു ഒന്നൊന്നരവർഷം അല്ലെങ്കി രണ്ടുവർ ക്ഷെങ്കിലുംഎടുത്താലാണ് നമ്മളുദ്ദേശി ക്കണൊരു ശമ്പളത്തിലേക്കെത്തോള്ളൂ. അന്ന അപ്പഴാണ് നമുക്ക് പൈസകയ്യിലായിന്ന് പറയാപറ്റു പറ്റുള്ളൂ. അല്ലേ
അതാ അതിനെപ്പറ്റി പറയ്മ്പണ്ടല്ലോ നമ്മക്ക് അത്-ഏ എനിക്ക്തോന്ന്ണ് ഇപ്പഴ്ത്തെ പിള്ളേർക്കൊക്കെ കറക്റ്റായിട്ടത് കറക്റ്റ് അതിനെപ്പറ്റിയുള്ള നല്ലധാരണ രെണ്ട് എനിക്കിപ്പധികം പ്രായായിട്ടില്ലെങ്കിലും കൊറച്ചൊന്ന് വൈകിപ്പോയി അത് മന മനസിലാവാൻ അതായത് കറക്റ്റാണ് നമ്മള് എന്റൊരഭിപ്രായത്തില് എന്താണോ നിങ്ങള് പഠിച്ചുതീരുന്നത് നിങ്ങക്ക്പഠിച്ച് പഠിക്കാൻ ആഗ്രഹമള്ളടത്തോളം പഠിക്ക. പഠിച്ച്കഴിഞ്ഞിട്ട് ആ എന്ത്ജോലിയാണോ കിട്ടുന്നത് അതായതാ പഠിച്ചതിന് പി എസ് സിയിൽ കിട്ടുന്ന നിങ്ങക്ക് എന്ത്ജോലിയും എങ്ങനെപോയാലും നമ്മളുടെ സ്ഥലത്ത് സ്റ്റാർട്ടിങ് എങ്ങനെപോയാലും വളരെ ചെറിയ എമൗണ്ടിലാണ് നമുക്കെല്ലാർക്കും ജോലികിട്ടുന്നുള്ളൂ. അതൊരു സത്യാണ്. അതിപ്പോ ഏത്-ഏത് എത്ര ആണെങ്കിലും എന്താണെങ്കിലും വളരെ കുറവിലാ കി കിട്ടുന്ന ജോലിക്ക് പോവാ പോയിട്ട് നമുക്ക് എങ്ങനെപോയാലും എന്താണ് എല്ലാവടത്തെ ജോലിക്കും എന്താണ് ഡിഗ്രി സർട്ടിഫിക്കറ്റല്ല ചോദിക്കണെ എക്സ്പീരിയൻസാ ചോദിക്കണെ. അപ്പൊ ആഹ് എങ്ങനെ കൊറച്ച് വർക്കെയ്തിട്ട് ആ എക്സ്പീരിയൻസ്ന്നുള്ള സാധനത്തിന് വേണ്ടീട്ട് എത്രയാണ്കിട്ട്ണത് അതിന് വേണ്ടി വർക്കെയ്യാ. വർക്കെയ്ത് ആ എക്സ് ഫിലിംസ്കിട്ടികഴിയുമ്പോപ്പിന്നെ നമുക്ക് എമൗണ്ട് കൂടൂല്ലോ. ഇതിന്റെ ഈ ഇത് മാത്രണ് കല്യാണം എന്ന്പറഞ്ഞസാനം അതായത് ഇത് തീരട്ടെ ഈ കാശ് നമുക്ക് കിട്ടിക്കഴിയുമ്പോ അതായത് ആദ്യത്തെ ചെറിയ എമൗണ്ടാണെലും പിന്നെവരുന്ന വലിയഎമൗണ്ട് ഈ കാശ്കൊണ്ടാദ്യം നമ്മളൊന്ന് നന്നായിട്ട് ജീവിക്ക. അതാണ് എന്റൊരഭിപ്രായം. നമ്മള് ന നല്ലപോലെ പ്പം എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യങ്ങള് ഒരുപോലെ ആയിരിക്കൂലല്ലോ എല്ലാരും പലരും വളരെ ബുദ്ധിമുട്ട് ജീവിച്ചവരുണ്ടാവും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചവരുണ്ടാവും നന്നായിട്ട് ജീവിച്ചവരുണ്ടാവും എങ്ങനെയാണെലും ആരാണെലും ശരി കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളാദ്യം നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നട അന്ന് ലൈഫൊക്കൊ ന്ന് സ് അടി പൊളിയാക്കിയിട്ട് മാരേജിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം
ഉം അതെ പോരാത്തതിന് ഇപ്പൊ അപ്പനും അമ്മയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നാട്ടുകാര് എങ്ങനെയാണോ ചെയ്യണത് അതായത് അവരൊക്കെ കല്യാണം എങ്ങനെ നടത്തി എത്ര വല്യ രീതിയിൽ നടത്തി എന്നൊക്കെ അവർക്ക് ഒരു അവരുടെ ചിന്തയിലങ്ങനെ അതുപോലെ ഞങ്ങൾ ടെ മക്കൾക്കും അതുപോലെ നടത്തണം ന്നൊരാഗ്രഹം ണ്ടാവും പക്ഷെ ഞാൻ ചിന്തിക്കണ ണതങ്ങനെയല്ല എ എന്തിനാണ് നമ്മള് വെറുതെ കഷ്ടപ്പെട്ട്ണ്ടാക്കി പൈസ നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ചെലവഴിക്കേണ്ടത് മറ്റുള്ളവരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മള്ങ്ങനെ കൊറേ ആൾക്കാരെ വിളിച്ചു നടുത്തുന്നത് കൊ ച്ച്ആൾക്ക രെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്ര മാത്രം വിളിച്ച് നമ്മുടെ സന്തോഷം പങ്ക് ക്ക. അതാണ് അങ്ങനൊ ഒരു ഇതിനോടാണ് എന്റെതാൽപര്യം
അത് വളരെ നല്ലൊരു കാര്യാണ് പക്ഷെ അത് നടക്കുമോന്ന് ചോദിച്ചാല് നടക്കാനുള്ള സാധ്യത വളരെ കുറവാ. കാരണം ഇതിങ്ങനെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നൊരാചാരാണ് നമ്മൾടെ പേരൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് നാട്ടുകാരെയും ഈ കൊർച്ച് ബന്ധുക്കാരെയൊ ക്കെ വിളി ക്കാതെ കല്യാണം നടത്താന്ന് പറഞ്ഞാല് ഇമ്പോസിബിൾ ആണ് അത് ഇമ്പോസിബിളാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് നമ്മള് നമ്മളുടെ ഇഷ്ടത്തിന് മറ്റേ തന്റെടം കൊണ്ട് നമ്മള് നമ്മ സ്വന്തം നമ്മളങ്ങനെ നടത്തിന്ന് വിചാരിച്ചോ അധികം ആൾക്കാരെയൊന്നും വിളിക്ക ളിക്കാതെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കൊർച്ച് ഫ്രണ്ട്സുംകൊർച്ച് ഫാമിലി മെമ്പേഴ്സും മാത്രായ്ട്ട് വല്ല ഉറപ്പായിട്ടും മറ്റുള്ളവര് ചോദിക്കും. എന്താ ഞങ്ങളെ വിളിക്കാഞ്ഞെ ഞങ്ങളെ വിളിക്കാഞ്ഞെ അത് പക്ഷെ നമ്മളോടായിരിക്കൂല ചോയ്ക്കുന്നെ ഈ പാരൻസിനോടാ ആയിരിക്കോള്ളൂ ചോദിക്ക അപ്പൊ അവര് വേണതിന് ഉത്തരം പറയാൻ. അവർക്ക് പറഞ്ഞ പോലെ ഉത്തരം പറയാനായിട്ട് ഇണ്ടാവൂല്ല. കാരണം എൻറെ മോള് ഇങ്ങനെ പറഞ്ഞു എന്റെ മോന് ഇങ്ങനെ പറഞ്ഞുന്ന് പറഞ്ഞിട്ട് ഉത്തരം ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റൂല. പറ്റൂലാ ന്നല്ല പറയാനൊരു എന്താ പറയാ അവരെ സംബന്ധിച്ച അതൊരു അവർക്ക് ആ ഇപ്പോഴത്തെ കാലത്തിന്റെ അത് ഈ ഒരു കൊറച് കാലത്തില് എന്തായാലുംത് പോസിബിൾ അല്ലന്നാണെനിക്ക് തോന്നണത്.
അതെ അവര് പറയണ എന്താന്ന് വെച്ച് ഴിഞ്ഞാ ആ അവരുടെ മക്കളുടെ കല്യാണം നമ്മളെ വിളിച്ചു അപ്പോ നമക്ക് നമ്മളോ തീർച്ചയായിട്ടും ട്ടും അവരെയും ക്ഷണിക്കും ണം എന്ന രീതിയിലാണ് അവര് അവരെന്ത് നമുക്ക് തന്നോ അതുപോലെ അവർക്ക് തിരിച്ച കൊടു ക്കേം വേണം അങ്ങനെ താണ് കാരണം ആ ബന്ധം നിലനിർത്തി പോണം അല്ലെങ്കിൽ പിന്നീട് അവരിങ്ങനെയൊക്കെ ചോദിച്ച് വഴക്കായാലോ മിണ്ടാതെ പോയാലോ അങ്ങനെയൊക്കെയാണ് അവര്ടെ ചിന്ത
അതിന് വേറെരു കാരണുണ്ട് അതായത് ആ നമക്ക് ആരെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല ആരെ തള്ളിക്കളയാനും പറ്റില്ല കാര്യം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ സ്വന്തങ്ങളായി ത് മനസ്സിലായ ഇപ്പൊ നമ്മളുടെ പാരൻറ്സ് ത്തിന്റെ സ്വന്തം സൊ അവരത്രയും ഹ് അടുപ്പം കൊണ്ട് വെച്ച വെച്ചിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഈ പറഞ്ഞ ആന്റിമാരും അംഗിൾമാരും ഒക്കെ അതേ സമയം നമ്മൾ അവരെ അടുപ്പ ആവണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾക്ക്ങ്ങനെ കല്യാണം പക്ഷെ നമ്മള അതേ സമയം നമ്മുടെ ബെസ് ഫ്രണ്ടിനെ വിളിക്കാതെ നമ്മുടെ കല്യാണം നടത്തോ ഇല്ല അപ്പൊ ആ ഒരു ആ ഒരു സംഭവണ് അപ്പൊ അവര് നമ്മുക്ക് നമ്മുടെ ഫ്രണ്ട് എത്ര ഇമ്പോർട്ടന്റ് ആണോ നമ്മൾടെ കസിൽ നമക്ക് ചില അപ്പൊ ഈ പറഞ്ഞ ആന്റീനെ വിളിച്ചില്ലെങ്കിലും അങ്കിളിനെ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ അയാളുടെ മകനോ മകളോ നമ്മള് ഫേവറേറ്റ് ആയിരിക്കും അപ്പൊ അവരില്ലാതെ അവരെ വേണംന്ന് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ ആ ഒരു സീമാണ് അത് നമ്മളുടെ ഒരു ഏജിന്റെ ഡിഫറൻസ് ആണ് ചിലപ്പോ നമ്മളും ഈ ഒരു ഏജിൽ എത്തുമ്പൾ നമ്മൾ വിചാരിക്കും നമുക്കും ഇതുപോലെ നമ്മളുടെ മക്കളൊക്കെ വരുമ്പോൾ ചിലപ്പോ നമ്മൾ എന്ത് പറയും വിളിക്കാതെ അയ്യോ അയാളെ വിളിക്കാതെ എങ്ങനെ ചിലപ്പോ നമ്മളൊക്കെ വലുതാവകുമ്പോ നമുക്കത് മനസ്സിലാവും നമ്മളത് വലുതാങ്ങുമ്പോൾ നമുക്കത് ഇപ്പ നമ്മള് മക്കള് പറയണ ഇത്രയും പേരെ വിളിച്ചിട്ട് കല്യാണം നടത്തുള്ളൂ എന്ന് പറയുമ്പോ കാലഘട്ടം മാറുകയാണല്ലോ അപ്പൊ ചെപ്പോ ഈ പറഞ്ഞതൊക്കെ വർക്ക്ഔട്ട് ആവാം പക്ഷെ ഇഈ ഒരു കൊറച്ച കാലത്തേക്ക് എനിക്ക് തോന്നുന്നു ഇയ്യൊരു സംഭവം ആ കോ ച്കുറച്ച് പേരെ വെച്ച് കല്യാണം നടത്ത ഫേവററ്റ് ആയിട്ടുള്ളവരു അതൊരു പോസിബിൾ ആയിട്ടുള്ള പരിപാടി പക്ഷെത് നല്ലതാണ്
ചില വീടുകളിൽ ഇത് നടക്കുന്നുണ്ട് പക്ഷെ വളരെ ചുരുക്കമാണ് കാരണം
അതെങ്ങനത്തെ വീടുകളാന്ന് പറിയോ ആ സപ്പോർട്ട് ചെയ്യ മാത്രല്ല ഇ പല കുടുംബങ്ങൾ നടക്കാന്ന് പറഞ്ഞ എന്റെ അറിവിലാണ് കേട്ടോ എല്ലാ കുടുംബങ്ങളും ഈ ചെല കൊടുത്ത നടക്കുന്ന പറ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളില് എനിക്കൊന്നും ഇത് നടക്കും കാരണം അവർക്ക് അധിക ആരും വിളിക്കാനുള്ള പറ്റൂില്ലല്ലോ മനസ്സിലായ അവർക്ക് അധികം ആൾക്കാരെ വിളിച്ചിട്ട് കല്യാണം നടത്താനുള്ള സാഹചര്യം ഇല്ലല്ലോ
പക്ഷെ അല്ല ഞാനിപ്പോ ഞാൻ കൊറെ പേരെ കണ്ടിട്ടുണ്ട് അവരുടെ അത്യാവശ്യം പൈസ ഒക്കെയ ഉണ്ട് അവരെന്താണ് ചിന്തിക്കെണെന്ന് വെഞ്ച് നീന ഇ ഇവരാണല്ലോ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണല്ലോ അവർ ജീവിക്ക ൻ പോണത് ആ സമയത്ത് ഇവരെ ഹെൽപ് ചെയ്യാൻ ന നട്ട്കാരു അവ് അമ്മാവൻമാരും ആന്റിമാരും ഒന്നും ഉണ്ടാവില്ല. അവരുടേ സ് സന്തോഷം അതായത് അവരും എന്തായാലും ആഹ് ചെലവിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്നും പൈസ എടുക്കണം എന്റെ അഭിപ്രായത്തില് ഞാൻ ജോലി കിട്ടി എ ഞാൻ പൈസ ഇണ്ടാക്കി എന്റെ കാര്യം ഞാൻ തന്നെ നോക്ക എന്റെ അച്ഛനെയോ അമ്മേനെയോ ബുദ്ധ് ബുദ്ധിമുട്ടിപ്പിക്കണ്ട അവർക്ക് ഒരു കടം പോലെ ഒന്നും വരത്തി വെക്കരുത് അങ്ങനെയാണ് എന്റെ ആഗ്രഹം ആ ഞാൻ കാരണം അ എന്നെ അതായത് ഇപ്പോ എല്ലാവരും എന്താ പറയാ ആ കൊച്ചിനെ പെൺ കൊച്ചി ആയതുകൊണ്ട് വേറെ വീട്ടിലേക്ക് ഇങ്ങനെ കോട് ത്തുവിടുന്നു കൊടുത്തു വിടുന്നു ന് ഒരിത് ഒഴിവാക്കണ പോലെ അല്ലെ പൈസ കൊടുത്ത് ഒഴിവാക്കണ പോലെ അതിനോട് എനിക്ക് നി- തീരെ താൽപ്പര്യംയില്ല അതോണ്ട് ഞാൻ പറ - അതോണ്ട് എന്റെ കാര്യത്തില് നിങ്ങള് ഇങ്ങെനെ ഒരുപാട് ടെൻഷൻ- എന്നെ അടിച്ച് പൈസ ഉണ്ടാക്കണം അത് ഉണ്ടാക്കണം സ്വർണം വേണ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും തീരുമാന സ്വ സ്വർണ്ണം ഒരു- പ്പൂ അസറ്റ് തന്നെയാണ്
പക്ഷെ ഞാന് ഇതിന് വേറൊരു അഭിപ്രായം പറയട്ടെ ഇത് ഏ എനിക്കിപ്പം ഇതില് പ്രായംയുള്ളൊണ്ട് ഞാൻ പറയാം ഈ ഒരു സമയത്ത് എല്ലാവരും ഞാനും ഇതും അല്ലെ ഇതിന്റെ അപ്പുറം ചിന്തിച്ചിരുന്ന ആളാ പക്ഷേ ഇതൊരു പ്രശ്നം എന്താന്ന് വെച്ചാ ഈ കല്യാണം എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്റെ - ന്റെ അഭിപ്രായത്തില് കാരണം കല്ല്യാണംന്ന് പറഞ്ഞ സാ സംഭവം അപ്പൊ നമ്മള് തമ്മില് സംസാരിക്കുന്നത് തന്റെ മാത്രം ആ അഭിപ്രായാണ് ഇവിടെ അതെ ഞാനത് കേട്ട് ട്ടിരുന്നോളാം എനിക്ക് കൊഴപ്പില്ല പക്ഷേ ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോ ഇവിടെ ഒരു പാർട്ട്നർ വരും അപ്പഴാണ്തിന്റെ കളിമാറാ അത്‌ അത് നമ്മള് പറയുന്നതും ഈ പാർട്ട്ണർ പറയുന്നതും ഒക്കെ സിങ്കായിട്ട് പോണം നമ്മള് വിചാരിക്കുന്ന പോലൊ പാർട്ട്ണർ അല്ല വരുന്നതെങ്കിൽ ഇനി ഒരു കാര്യം ഞാൻ പറയാം അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും നമുക്ക് പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കല്ല്യാണം കഴിക്കാൻ പോകുന്നന്ന് വിചാരിച്ചോ എങ്ങനെയാണ് നമ്മള് ഇത് മന മനസ്സിലാക്കുന്നേ ഓൺലി ബൈ അപ്പിയറൻസ് അല്ലേ അല്ലെങ്കിൽ കൊറച്ചൊന്ന് സംസാരി ത് ചെറിയൊരു പരിചയം കുറച്ചുനാളത്തെ അല്ലെങ്കില് ഇനി പത്ത് കൊല്ലം പ്രേമിച്ചതാണെങ്കിലും ഏ കല്ല്യാണത്തിന് ശേഷം ഒരു വല്ല്യ ചേഞ്ച് തന്നെ വരും എന്നാണ് എന്റെ ഒരു അനുഭവത്തില് എനിക്ക് പറയാനുള്ളത് നമ്മള് വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഇത് ഇനി ഇത് പോട്ടെ കല്യാണത്തിലേക്ക് വരുമ്പോണ്ടല്ലോ ഈ പാർട്ട്ണറും ഒരു വിഷയമായിട്ട് വരും പാർട്ട്ണറിന്റെ ഫാമിലിയും ഒരു വിഷയമായിട്ട് വരും മനസ്സിലായ ഇപ്പ നമ്മള് പറയാണ് സ്വർണം അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടൊന്നും നമ്മള് പരിപാടി നടത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളരു പരിപാടി നമ്മളടേതായ രീതിൽ താൻ തന്റെ ആഗ്രഹം അനുസരിച്ചേരെണ്ണം നടത്തിന്ന് വിചാരിച്ചോ തന്റെ പാർട്ണർക്കും അതിന് പ്രശ്നംമല്ല തന്റെ പാർട്ണറിന്റെ ഫാമിലിക്ക് ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം മനസ്സിലായോ അവർക്ക് അതില് ഒരു ബുദ്ധിമു ഇൻണ്ടാവാ ഇ കേസ് ലവ് മാരേജ് ആണെങ്കിൽ ഈ പയ്യൻ അത് കുഴപ്പില്ല ഇങ്ങനെയന്ന് പറഞ്ഞഞ് അത് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കും മനസ്സിലായില്ലേ അറേഞ്ച് മാരേജ് ആണെങ്കിലും ഇപ്പൊ തന്നിലുള്ള ഇഷ്ടം തോന്നി ഇത് മതിന്നാണെന്നുണ്ടെങ്കില് ഈ ആ പാർട്ട്ണറിന്റെ വീട്ടുകാരും കുറെേൊക്കെ ഇത് ഓക്കെ എന്ന കല്യാണം നടക്കട്ടാ അവന്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ് മിണ്ടാതിരിക്കും അപ്പൊ നിങ്ങള് വിചാരി ച്ച പോലെ ചെറിയ രീതിയിലൊക്കെ കല്യാണം നടക്കും അവസാന കല്യാണം കഴിഞ് ചിലപ്പോ പ്പം അവിടെ ചെന്ന് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോ ആരിക്കും ഇതിനെ പറ്റുള്ള സംസാരങ്ങളൊക്കെ വരാൻ പോകുന്നത് മനസ്സിലായോ നിങ്ങള് വിചാരി എനിക്ക് മനസ്സിലായി ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റോ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണ ചിലപ്പോ വിചാരിക്കും പക്ഷെ ഇതി ഇങ്ങനെ ഒരു സൈഡും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോം മനസ്സിലാവൂല ഇപ്പൊ പക്ഷെ അത് പോരൻറ്സിന് മനസ്സിലാവും
ആ നമുക്ക് എങ്ങനെയാ വരണേന്ന് വെച്ചാ നോക്കാം ശരിയെന്നാ ഞാൻ വെക്കാണ് കൂടുതൽ സംസാരിച്ചാൽ നമ്മൾ ഇങ്ങനെ പോവും.
ഓക്കെ ഡാ ഓക്കെ.